ഹലോ ആഹ് കേക്കാം പറഞ്ഞോ
ആഹ് എന്നാടുക്കുവാ
ആഹ് ഞാനുന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുവാര്ന്ന്
ആ ആ മക്കളൊക്കെ സ്കൂളി പോയോ
ആ പോയി പോയി അവടോ
ആഹ് ഇവടെം പോയി
ആഹ് ആഹ്
ഉം
പിന്ന
ഉം ആ അപ്പങ്ങ് ഇങ്ങനെ സ്കൂളൊക്കെ തൊറന്നപ്പഴേ എന്നാ മഴയാല്ലേ
ആ മഴയാ
ആ അദ്യത്തെ രണ്ടുസം പെയ്തില്ലാര്ന്ന് അപ്പ ഞാൻ വിചാരിച്ച് ഇനി മഴ ഇല്ലാരിക്കുന്ന് ഈവട്ടം രണ്ടുസേ ഭയങ്കര ഇതാര്ന്ന് അത് കഴിഞ്ഞ് പിന്നേം തൊടങ്ങിട്ടൊണ്ട് ഭയങ്കര മഴ ഉം നമ്മളൊക്കെ സ്കൂളി പോകുന്ന കാലത്ത് എന്തുവായ്ര്ന്നു രാവിലെ തൊട്ട് രാത്രി വരെ മഴയാ
ശെരിയാ
ഉം
അന്നൊക്കെ എന്ത് രസവായ്രുന്നല്ലേ
അതെ അതെ നല്ല രസവാര്ന്ന് നടന്നു പോവാര്ന്ന് ഇപ്പഴല്ലേ ഈ സ്കൂൾ ബസ്സൊ‌ ക്കെ വന്നത് വീടിന്റെ മുറ്റത്തൂന്ന് കൊണ്ടുപോകുന്നു വീന്റെ മുറ്റത്ത് കൊണ്ടെറക്കുന്നു അപ്പൊ അവർക്കാ ഒരു ഇത് കിട്ടുന്നില്ല നമ്മള് നടന്ന് ആഹ് നമ്മള് നടന്ന് നടന്ന് പോയി പഠിച്ചത്
അതെ അതെ അത് നമ്മള് വിളി ക്ക്യാൻ വേണ്ടി കൂട്ടുകാരൊക്കെ നമ്മുടെ വീട്ടി വരുവാ നമ്മളാ കൂ ല്ലേ കൂട്ടുകാരാട്ടൊക്ക് ഒന്നിച്ച് നടന്ന് പോവാ
ആഹ് അതെ അതെ അതെ ഇവിടം തൊട്ട് സ്കൂള് വരെ കഥ പറച്ചില നടന്ന് നടന്നേ എന്തൊക്കെ കാര്യങ്ങള് പറയുവാര്ന്ന് പക്ഷെ ആ സൗഹൃദം ഇപ്പൊഴും ഒണ്ട് ല്ലേ പക്ഷെ പക്ഷെ ഇപ്പഴ്ത്തെ പിള്ളാരങ്ങനല്ല അവര് ഇപ്പം വേറൊരു കൂട്ടുകാരെ കിട്ടുമ്പോ ഇപ്പഴത്തെ കൂട്ടുകാരുവായിട്ടങ്ങ് മാറും അവ്ട്ന്ന് പഴേ ഒ ഒര് സൗഹൃദ ആ ഒരിതില്ല അവർക്ക് ആ ഒരു വെല അവർക്കറിയില്ലല്ലോ
ഇല്ലില്ല
ഉം
അന്നിട്ട് നമ്മള് സ്കൂളി പോവുമ്പം നമ്മുടെ സ്കൂൾല് ഉച്ചഭക്ഷണം ഇല്ല്യെ ചന്ന് ഞങ്ങള് പഠിക്ക്ന്ന സമയത്ത് കഞ്ഞി ഉണ്ടായിരുന്നു അപ്പ അതക്കെ ഒര് കാലഘട്ടം ആയിരുന്നു അങ്ങേൻ ത്തെ നമുക്ക് പെന്സ് ഇല്ലെങ്കി ഇല്ലെങ്കി പേന ഇല്ലെങ്കി അട്ത്ത ആൾടേന്ന് മേടിക്കാ ഇല്ലെ അതൊക്കെ ഒരു രസവായിരുന്ന് പക്ഷെ ഇപ്പത്തെ എല്ലാം പുള്ളാരും സൗകര്യത്തോടം അല്ലേ എല്ലാം ഒണ്ട് അവർക്ക് ഒരാൾടേന്ന് ചോദിച്ച് മേടിക്കണ്ട ഒരു ആവശ്യം വരുന്നില്ല അവടെ
ആ അതുപോലെ ഇപ്പഴ്ത്തെ കുട്ടികളാണെ കൊടുക്കത്തു ഇല്ല ഇപ്പം അനങ്ങാതിരിക്കും ഇപ്പം ചോദിച്ച് കഴിഞ്ഞാലേ പെൻസില് ഇല്ലാന്ന് ആര്ലും ഇപ്പം പ പ്പട്ട കുട്ടികള് വല്ലോം ചോദിച്ചു കഴിഞ്ഞ അല്ലേ മറന്നു പോയി ചോഴിച്ചു കഴിഞ്ഞ അവർക്ക് ഷെയറ് ചെയ്യുന്നത് അല്ലെ ഇങ്ങനെ പങ്ക് വെച്ച് കൊട് ഇഷ്ടവില്ല ഇപ്പം എത്ര കുട്ടികളാണ് ഒരു സാനം വാങ്ങിച്ചു കൊടുത്ത ഇപ്പം എന്തേലും കൊടുത്ത് വിട്ടാ തന്നെ കൂട്ടുകാർക്കൂടെ കൊടുക്ക്ന്ന് ചെലര് കണ്ടി ട്ടില്ല അവര് ഒരുപാട് സെൽഫിഷ് ആയിട്ട് വളന്ന് വരുവ ഇപ്പഴ്ത്തെ കാലത്തെ കുട്ടികള്
അത് തന്നെ
സ്വന്തം കാര്യം എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാറി പണ്ട് അങ്ങന അല്ലല്ലോ പണ്ട് എല്ലാരും എനിക്കിപ്പഴും ഓർമയുണ്ട് നം ഹേ പഠിക്കുന്ന കാലത്തെ പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വാഴയെല ഇട്ടിട്ട് എല്ലാറെം പൊതി ഒന്നിച്ചിടും ഇപ്പ ഓർക്കുന്നുണ്ടോ എന്നീട്ട് എല്ലാരും കൂടി ഇരുന്ന് കഴിക്കും അതൊക്കെ
കഴിക്കുവാഴിരുന്നു
ആ അതൊക്കെ ആ ഒരു കാലത്ത് ഭയങ്കര ഇപ്പഴും നമുക്ക് ഓർക്കുമ്പം നമുക്ക് ആ ഒര് സൗഹൃദവേ
ആണ് ന്നിട്ട് ഒര് മിട്ടായി മേടിച്ച നമ്മള് എത്ര പേരുണ്ടോ അത്രയും പേർക്ക് വീദി
ഉം അതെ അതെ ഇപ്പം എന്റെ നി
ആ പറഞ്ഞോ
എന്റെ നിന്റെ അങ്ങനൊന്നു ഇല്ലായിര്ന്ന് ല്ലേ
ഇല്ലായിരുന്ന് സത്യായിരുന്നു
ഉം എന്താ പറയാം
ഒരു കൊട ഒരു കൊട കീഴിൽ നമ്മളില്ലേ മൂന്നും നാലും പേരെക്കെ വെച്ചാരിക്കില്ലേ ഇപ്പം മഴയത്ത് പോന്നത് ഇല്ലേ
അതെ അതെ പിന്നെ നമ്മള് പെട്ടെന്ന് കൊട എടുക്കാം മറന്നാല് വാഴേടെ എലെയെക്കെ ഒടിച്ച് തലേ വെച്ചോണ്ട് ഓടുവായ്ര്ന്ന് പെട്ടെന്ന് വീട്ടിലെത്താന് ആ പക്ഷെ ഇപ്പഴ്ത്ത കുട്ടികള് അങ്ങനല്ല ഇപ്പ അവർക്ക് കോട്ടായി റെയിൻകോട്ട് ഇട്ട് പോവുന്നു ഒന്നീ അ രെ അമ്മ കൊണ്ടുപോവുന്നു അവരെ വിളിക്കാം വരണം അങ്ങനെ ഒരു ത്തായ്മയ അങ്ങനെ നമ്മളിങ്ങനെ പൊത്തിപ്പൊത്തി ഇങ്ങനെ വളത്തുമ്പം ഭയങ്കര പ്രശ്നങ്ങളാ അതായത് ഇവിടെ ഒരൂ നമ്മടെ അടുത്തൊരൂ ഏ കൊച്ചൊണ്ടേ അത് പ്ലസ് ടു കഴിഞ്ഞു ഇപ്പം അതിനെ കുഞ്ഞിലെതൊട്ടിങ്ങനെ വിളിക്കാൻ കൊണ്ടുപോയി കൊണ്ട് ഇങ്ങനെ വന്ന് പോയി അങ്ങനെ വന്ന് കഴിഞ്ഞ് ഇപ്പം കൊച്ച് തന്നെ വരത്തില്ല ഇപ്പം ഡിഗ്രി ആ ഒരു ലെവലായി ഇച്ചിരൂടെ വലുതായല്ലോ അന്നാ പോലും ഇവിടെ കയറി വരാനൊക്കെ ആ കൊച്ചിന് ബുദ്ധി ബുദ്ധിമുട്ടാ അവര്ട അമ്മ പോയി എന്നും വിളിച്ചോണ്ട് വരണം ഏ നടന്നാ വരുന്നേ വണ്ടി ഇല്ലല്ലോ അവർക്ക് അപ്പം നടന്നാ വരുന്നെ പക്ഷെ അവിടെ സ്റ്റോപ്പിച്ചെന്ന് ഞങ്ങടെ ഇച്ചിരി കേറിയ പ്രദേശമാണ് പാസ് സ്റ്റോപ്പിച്ചെന്നിട്ട് ഏ അവിടുന്ന് വിളിച്ചിട്ട് വരണം സ്കൂൾ ബസ് ഒക്കെ ഇവിടെ കയറി വരും പക്ഷെ അല്ലാത്ത ബസ്സ് വരത്തില്ല. യിമ്പസ് ഉണ്ടല്ലോ അത് വരത്തില്ല അപ്പം അവിടെ പോയി അവരുടെമ്മ എന്നും പോയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കും നമ്മളൊക്കെ ആണെങ്കിൽ എനിക്ക് തന്നുന്നു ഞാന ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് തന്നെയായിരുന്നു സ്കൂളിൽ പോന്ന എന്ന് വച്ചാ നമ്മുടെ വേറെ പേരൻറ്സ് ഒന്നും ഇല്ലാതെ കൂട്ടുകാർ കൂടായിരുന്നു പോകുന്നത് മറ്റേ കുട്ടികൾ അങ്ങനൊന്നും അല്ല
ഇപ്പഴ ഒരു കുട്ടികളാണ്ഈ ഭക്ഷണം പോലും ഷെയർ ചെയ യ്യത്തില്ല അവര് ഇല്ലേ നമ്മളൊക്കെ അന്ന് ഉ ഇയാള് പറഞ്ഞതുപോലെ ഒരു ഇലക്ക് അകത്ത് എല്ലാവരുടെയും ചോറ് തട്ടിയിട്ട ല്ലേ അത് ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പല പല കറികൾ അല്ലെ എല്ലാരും കൂടി അത് കഴിച്ച പക്ഷെ ഇപ്പം അടുത്ത ഉള്ള ഒരു പ്ലേറ്റിൽ എന്താണെന്ന് പോലും നോക്കത്ത കുട്ടികളാണ് അവര് കൊണ്ടുവന്ന് അവര് കഴ അങ്ങനെയുള്ള ഇതില്
ആഹ് ശരിയാാ
നമ്മള് വന്നിട്ട് നമ്മള് ഒരു കുപ്പി വെള്ളം കൊണ്ടുപോവുകവാണെങ്കിൽ അത് എല്ലാരൂട ആയിരിക്കും കുടിക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ഒന്നും ചെയറ്ല്ല ഇല്ലെ കൊട് അങ്ങുള്ള കുട്ടികളൊന്നും ഇല്ല ഇപ്പൊ
ആഹ അതെ അതുമല്ല ഇപ്പം വെള്ളം നമ്മള് ക്ലാസ്സിൽ ഒരു കുട്ടി എടുത്തന്ന് വെച്ചോ അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാർക്കും ദാഹിക്കുയിരുന്നു നമ്മുടെ കാലത്ത് ഒ മുറ്റത്തുന്ന് വെള്ളം കുടിയാ ആഹ പിന്നെ അഹ് തീർത്ത് പരാതി പർച്ചിലും പരിഭവും പിന്നെ എടുത്തുക കൊണ്ട് കൊടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമായിരുന്നു.
അന്തൊരു രസ ശരിയായിരുന്നു
നമ്മുടെ ആ ഒരു കാലഘട്ടം ഇനി തിരിച്ച വരത്തൊന്നുമില്ല
ഇല്ലല്ലില്ല അത് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വേറൊരു ലോക യിട്ട അല്ലെ അവർക്ക് പുറ പോയി കളിക്കണമെന്നോ അങ്ങനെയുള്ളള്ള നമ്മളൊക്കൊണെങ്കിൽ് ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവാരും അല്ലെ കളിക്കാനൊക്കെ പോവാ അന്നെക്കെ ഒരു രസം തന്നെയായിരുന്നു എന്നിട്ട് അടുത്ത വീട്ടിൽ എവിടെും ടീ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ പോവാ എന്നിട്ട് എന്താ ഒരാള് പോയി നോക്കിട്ടാണെങ്കിൽ വന്നിട്ട് പറയും ആ അവിടെ സിനിമ ഇട്ടിന്ന് പറയുമ്പോ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഓടി പോകുന്നത് കാണാൻ വേണ്ടിക്കും അതൊക്കെ രസം തന്നെയായിരുന്നു ഇപ്പൊ ഞാൻ നോക്കിട്ട് ഇപ്പഴത്തെ കുട്ടികളെല്ലാം അവര് അവർക്ക് ജനിച്ച ഓർമ്മ വച്ചന്നിട്ട എല്ലാം ഉണ്ട് സൗകര്യങ്ങള് ഒരിടത്ത് പോവയും അവർക്ക് ആഹ് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആ അന്നത്തെ കാലത്ത് എന്താണെന്നുള്ള അവർക്ക് ആഹ് ഒര് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ലല്ലേ നമ്മുടെ ഇത് പറഞ്ഞാലും അവർക്ക് അങ്ങോട്ട് എന്താണോ അപ്പ മനസ്സിലാവത്തില്ല
അതെ അതെ അതുപോലെ തന്നെപ്പ നമ്മൾ ഈീഡിയോസൊക്കെയണല്ല യൂട്യൂബിലൊക്കെ പിള്ളേരിടുന്ന വീഡോ കണ്ടി് ണ്ടോ എന്തോര സാധനങ്ങ ഒരു യൂട്യൂബറുണ്ട് ഒരു കൊച്ചിന്റെ കഴിഞ്ഞ സം അത് ഭയങ്കര വിവാദമായിരുന്നു ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് കൊച്ചു സ്കൂൾ തുറപ്പിന് വാങ്ങിച്ചത് അപ്പം ആ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അതായത് കൊറച്ച അത്രയും വാങ്ങിച്ച അത് യൂട്യൂബില ഇടുമ്പം സാധാരണക്കാരന്റെ മക്കള അത് കാണും എന്തായാലും കാണും പിള്ളേർ ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണ്ടാത്തൊന്നുംല്ലല്ലോ ണ കാണും അപ്പൊ കണ്ട കഴിഞ്ഞിട്ട് ഏതോ ഒരു പേരന്റ് ഇങ്ങനെ പറഞ്ഞേക്കുവ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നെക്കൊണ്ട് അത്രം സാമ്പത്തികംൊന്നുമ ഇല്ല രണ്ടു ലക്ഷം രണ്ട രര ലക്ഷത്തിന്റെറെൊക്കെ സാധന വാങ്ങച്ച് കൊടുക്കേ അതായത് ചിപ്സും ഇങ്ങനെ വായ ഒക്കെ ആണെങ്കലും ഒരു നാലഞ്ചു ബഗാണ് ആ കൊച്ചു വാങ്ങിക്കുന്നത് ആ കൊച്ചു കാശുള്ള വീട്ടിലെയ അപ്പം അയിനത് ഓഹ് ഇത് ഈ ആഴ്ച എന്നൽ ഇത് അടുത്ത ആഴ്ച അങ്ങനെ പറഞ്ഞാണ്ത് വാങ്ങിക്കുന്നത് അപ്പൊ ഇത് കാണുന്ന പിള്ളാര് എന്റെ അമ്മ എന്തെങ്ങനെ വാങ്ങിച്ചുരാത്ത എനിക്കൊരു ഭാഗ്യേ ഉള്ളു അങ്ങനെ പറഞ്ഞ് വഴക് ണ്ടാകും നമ്മുടെ കാലത്ത് ഒരു ഭാഗ്യാണ് രണ്ട് മൂന്ന് വർഷം കൊണ്ടു പോകുന്നത്
അങ്ങേ ന്നെ
ഉം അ അത് പൊട്ടിയാ വഴക്കുണ്ടാക്കി വേറെ വാങ്ങിപ്പിക്കുമെന്നല്ലാതെ എനിക്കറിയത്തില്ല ഇപ്പോഴ്ത്തെ പിള്ളേർ ഇടുന്ന ചെരിപ്പാണെങ്കിലും ഓരോ ഡ്രസ്സിന് മാച്ചിങ്ങ് മാച്ചിങ് ചെരുപ്പും ബാഗി ഇപ്പം പിള്ളാരേ
ആണ് ആണ്
അത് മനസ്സിലാവുന്നു ല്ല പണ്ടത്തെ പിന്നെ പണ്ടത്തെ പോലെ ഒരു മനക്കെട്ടിയും ഇല്ല പിള്ളേർക്ക് ടീച്ചർ വഴക്ക് പറഞ്ഞു കൂട്ടുകാര് കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തല്ലേ
ഓ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു അടിയും വഴക്കുവാ സാർമാറിന്റെ കയ്യിൽ നിന്ന്
യ്യോ അതെ അതെ അതായത് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞ ഞങ്ങളടെ ക്ലാസ്സിലേ പത്തിറമുമ്പില ങാണ്ട പഠിക്കുന്ന സമയത്ത് ഒരു ചെറുക്കൻ എന്തോ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചോണ്ട രുന്നതിന് സാറി ഇങ്ങനെ കോളറെ പിടിക്കുവല്ലോ കോളറെ പിടിച്ച് ഇങ്ങനെ തൂക്കി അവനെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഭിത്തിയൽ ചേർത്ത് നിർത്തി സംസാരിക്കില്ലന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ കേസോ അങ്ങനെ ഒന്നുംല്ല അപ്പം വഴക്കും ആഹ് ആ ഒരുതി ഇതില് ങ്ങനെ പറഞ്ഞൻ സാർന്നുള്ള രീതിയിൽ എടുത്തു വിട്ടും പക്ഷെ അങ്ങനെ ഇപ്പോഴത്തെ പിള്ളാരോട് ചെയ്യണം പിറ്റേ സം ജയിലിൽ കിടക്കത്തില്ലേ
അയ്യോ ആണ് സാറ് ജയില് കിടക്കും
ആഹ് അതെ ഇപ്പം വടിന്ന് നമ്മൾ ക്ലാസ്സിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോവും അ ചേർസ് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽപ്പോകും അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇപ്പം ഇവിടം ചേച്ചി ടെ മക്കളെ അവരോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം പറയും ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറയും അതായത് ഇപ്പോഴത്തെ പിള്ളേരെ ആ ഒരുരിത അങ്ങനെ മാറി നമ്മളക്ക് പോലീസ്ന്ന് കേൾക്കുമ്പോ നമ്മളായിരുന്നു ഓടുന്നെ നമ്മുടെ കാലത്ത് തെ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ നമ്മള് യ്യോ പോലീസി നമുക്കൊരു പേടി പോലീസോ പോലീസ് എവിടെ പോലീസ് എവിടെയന്ന് പറഞ്ഞാ അങ്ങോട് ചെല്ലും പിള്ളർക്ക ആ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പം അല്ലേ
ആന്നെ ആന്നന്ന
ഉംമ് അതുപോലെ നല്ല തറ്തല പറച്ചിലും ഉണ്ട് അവർക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ
ആണ് ആണ്
നമ്മളൊക്കെ മുതിർന്നവരോട ഒരു ഇത്ണ്ടായിരുന്നു ടീച്ചേഴ്സാ അല്ലെങ്കില് നമ്മളുടെ അമ്മയുടെ അച്ഛന പ്രായമുള്ളവരോട് എങ്ങനാ ഇങ്ങനെ പറയുന്നേ ന്ന് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല ഒരു മുഖത്ത് നോക്കി നമ്മളെ ആക്ഷേപിക്കുന്ന പോലെ സംസാരിക്കും
ആഹ്
അങ്ങനെരു പ്രശ്നമുണ്ട് ഉം കുട്ടികളൊക്കെ ഒരുപാട് മാറിപ്പോയി കാലഘട്ടത്തിന്റെ ആയിരിക്കും അല്ലേ
ആന്ന് അന്ന് ഒരുപാട് പുരോഗന പണ്ടത്തെ കൂട്ടല്ലല്ലോ എല്ലായിടത്തും ഒരുപാട് പുരോഗനങ്ങളൊക്കെ വന്നിട്ടില്ലേ പണ്ട് നമ്മുടെ വീട്ടിൽ കരണ്ട്ന്റെ ഇതല്ല വൈദ്യുതിയുടെ ഇതില്ലായിരുന്നു പക്ഷെ അന്നും ഉപകരണങ്ങളൊന്നുമില്ല പക്ഷെ ഇപ്പ അങ്ങനെ അല്ലല്ലോ ഒരുപാട് മാറി ഒരുപാട് മാറി വെച്ചാ ഒരുപാട് ഒരുപാട് മാറി അതനുസരിച്ച് ആ പിള്ളാരെയും മാറിക്കൊണ്ടിരിക്ക അവർക്കെല്ലാ സൗകര്യങ്ങളുണ്ട് അതെന്ത് വേണങ്കിലും ചെയ്ത് കൊടുക്കാൻ അവരുടെ അച്ഛനും അമ്മയും ഇപ്പ ഉണ്ട്
അതെ എടാ ഒരു കോള് വരുന്നത് ഞാൻ ഇപ്പ അങ്ങോട്ട് വിളിക്കാവെ
ആ ശരി ശരി